ആഹ് കേ കേക്കുന്നില്ല.. ആ.. അത് നേരത്തെ റേഞ്ചിന് എന്തേ ഇഷ്യൂ ആയിട്ടാ തോന്നുന്നു കട്ടായത്...
അതെ. ഞാൻ കൊറേ നേരം ഹലോ ഹലോ ഹലോ ഒന്നാം കേ ൾക്കണ്ടായി പിന്നെ കട്ടാക്കി പോയി ആഹ്..
മം. പിന്നെ, ഞാൻ നിന്നോട് പറഞ്ക്കില്ലേഞ്ഞോ ഞാനും മേഞ്ഞാന്ന് ഹോസ്റ്റലില്.. ഒറ്റക്ണ്ടായിപ്പോ ഒരു സംഭവംണ്ട് പറയാന് ന്ന്
ആഹ് ന്താ..
അതില്ലേ സംഭവന്താചാ ചാൽ ഇവിടെ ഏഹ് എല്ലാവരും പോയി വ്യാഴാഴ്ച.. അപ്പൊ ഇന്റെ റൂമില് ഞാൻ മാത്രാഉള്ളൂ.. അങ്ങനെ ഞാൻ വിചാരിച്ച്. ഇന്റെ യൂണിഫോമും ഇതൊക്കെ അലക്കിട്ടിട്ട് പോവാന്ന്.
ആഹ്..
അങ്ങനെ ഏഹ് വേറൊരു കുട്ടിണ്ട്, അപ്പോൾ ഓളോട് ഫുഡ് ചോയിച്ചപ്പോൾ ഓള് പറ്ഞ്ഞ് നല്ല ഫുഡാണൊക്കെ.. ഞാനാ കഴിക്കാൻ പോയി. അതാണെങ്കിൽ നമ്മള നാട്ട്ത്തെ ബിരിയാണില്ലേ അതിന്റെക്കെ ഒരു ടേസ്റ്റ്.. ആ അങ്ങനത്തെര് റൈസ് ഏനി അങ്ങനെ അതൊക്കെ കഴിഞ് ഞാൻ വന്ന്.. ഞാൻ വാഷ്റൂമിലേക്ക് പോവാൻ നിക്കെന്നു..
ആഹ്
അപ്പൊ ഇവിടെ നഴ്സിംഗ് പഠിക്കുന്ന ഒരു കുട്ടിണ്ട് ഒരു മലയാളി.. കുട്ടി അപ്പൊ ഈ കുട്ടി എങ്ങനെയാന്ന് വെച്ചാല് കുട്ടിന്റെ കയ്യിയില് ബക്കറ്റ്ണ്ട്..
ആഹ്..
ങ്ങനെ ബാക്കറ്റ് ആയിട്ട് വന്ന് ആഹ് ഞാനിങ്ങനെ അവളെ അവ്ടെ കാണ്ന്ന്ണ്ട്ട്ടോ സ്റ്റേപ്പേറി കോർച്ച് ഫ്രണ്ടിലേക്ക് എത്തിയിണ്ട്.. ഞങ്ങളെ ആദ്യത്തെ റൂമിന്റെ ഫ്രണ്ടിലെത്തിക് ഇവിള് ഫോൺണ്ട് ഓളെ കയ്യില് ഇവൾ ഫ്രണ്ടിലേക്ക് വേരാ ബാക്കോട്ട് പോകാ ഫ്രണ്ടിലേക്ക് വരിക ബാക്കോട്ട് പോക ഒര് മാതിരി സൈക്കോ കോത്തരം ഒക്കെഇലേ അങ്ങനെ കളിക്കാം അപ്പൊ എനിക്കന്തോ ഒരു പേടി പോല അങ്ങനെ ഞാന് ഓളെ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കി കുറച്ചുടി മുന്നോട്ട്നട്ന്ന് കുറച്ചുടി തിരിഞ്ഞോക്കി അപ്പൊ ബാത്റൂമിന്റെ അവിട്ത്തെക്ക്.. ഞാൻ വളഞ്ഞ് അപ്പോൾ അവിടുന്ന് ജസ്റ്റ് ഒന്ന് നോക്കി.. അപ്പോളും ഓളവിടുന്ന് അങ്ങനെ എന്തൊക്കെ ഒര് ഒരു ലെവലില്ലാത്ത കളികളണ്ട് കളിക്കുന്നു.. അങ്ങനെ ഞാന് ആ ഇന്ക് ആ ഒര്ഇതില് ഞാൻ പേടിച്ച് ഞാൻ വേഗം പോയി വാഷ്റൂമിലൊക്കെ പോയി.. ഒക്കെ വേഗം എറങ്ങിട്ടോ അപ്പൊ ഇറങ്ങി കഴിഞ്ഞപ്പോ ഇവിളെ കാണ്ന്നില്ല.. അത് കഴിഞ്ഞ് ഞാൻ കൊറച്ച് ഫ്രണ്ടിലേക്ക് നടന്നപ്പം.. ഇവിടെ ജൂനിയേസ് ഒക്കെണ്ട് പക്ഷെ എല്ലരും റൂമിലാണ്.
റൂമിൽ
ആ അന്നപ്പണ്ട് ഒരു സൗണ്ട് ചിക് ചിക്.. മം ഒരു പ്രേതത്തിന്റെഒക്കൊരു സൈറൺ പോലെ സത് അങ്ങനെ ഒര്റാശ്യം ഞാൻ കേട്ടു അപ്പൊന്ക്ക് ടെൻഷനായി ഞാൻ ഒറ്റക്കല്ലേ വരാന്തേല്ളേ അങ്ങനെ വീണ്ടും വേഗം നടന്ന് റൂമിന്റെ അടുത്ത് എത്താനേ അപ്പൊണ്ട് വീണ്ടും ഇതേ സെയിം സൗണ്ട് അങ്ങനെ ഞാൻ വേഗം റൂമിൽ കേറി വാതിലടിച്ച് ഞാൻ സലാത്തൊക്കെ ചൊല്ലി നമക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒക്കെ കേ ക്കുമ്പോ ഒര് ഫിയർഓക്കേണ്ടവല്ലോ അങ്ങനെയൊക്കെതാക്കി ഞാൻ വിചാരിച് ഇനി യൂണിഫോമോക്കെ അലക്കിഡാ എന്നൊക്കെ വിചാരിച്ച് ഞാൻ ജസ്റ്റ് വെറുതെന്ന് ഡോറ് തോറ്ന്ന് നോക്കി അപ്പൊ ഡോറ് തോറ്ന്നപ്പോ ഇവിടെ വരാന്തേല് ലൈറ്റ്സ് ഒക്കെ ഓഫ്ക്കീണ്ട് അങ്ങനെ ഞാന് ലൈറ്റ് ഇട്ട് വരുമ്പോ വീണ്ടും ഈ സൗണ്ട്
അന്തതാ സൗണ്ട്
റിയില്ല എനിക്ക അങ്ങനെ ടെൻഷന ഇന്റെ റൂമിലുള്ള കുട്ടികളൊക്കെ പറയലുണ്ട് വാഷ്റൂം പോയ ഒരു പെണ്ണ് കരയുന്ന സൗണ്ട് അങ്ങനെ അങ്ങനെക്കെ കേട്ട് പക്ഷെ ഞാൻ ഇതുവരെ ഞാനായി റ്റ് വേറെ എക്സ്പീരിയൻസ് ചെയ്തിയില്ല അത് അങ്ങനെ ഇതൊരു ഉം ഒരു ശരി എരു പെണ്ണ് മൂളുന്ന സൗണ്ട് ആഹ് ആഹ് പിന്നെ അതിന് മുമ്പ് ടിക് ടിക് ടിക് അങ്ങനെത്തെ സ
സൗണ്ട് ആഹ്
അങ്ങനാ ഏഹ് ഞാന് വേഗം ഞാൻ വേറെ രണ്ട് കുട്ടികളെ റൂമിലേക്ക് പോകൻ നിന്നയ്ന്നു അപ്പൊ ഞാൻ ഓരെ വിളിച്ച് ഓരെ വിളിച്ചപ്പോ ഓര് വേഗം വന്ന് ഇന്നിട്ട് ഞാൻ ഒരോട് കാര്യമൊക്കെ പറഞ്ഞ് കൊടുത്ത് ആങ്ങനെ ഞാൻ അലക്കന്ന് വരെ ഓല് ഇവിടെ നിന്ന് പിന്നെ ഞാന് ഞാൻ വിചാരിച്ചത് അവിടെ കിടന്നിട്ട് ഇവിടെ വന്ന് പുലർച്ച മാറ്റിയിട്ട് പോവാന്നും വിചാരിച്ച പക്ഷെ ഞാൻ ബേകും സാധനെക്കെ എടുത്ത് അങ്ങോട്ട് തന്നെ പോയി റൂമൊക്കെ ലോക്ക് ചെയ്തിട്ട് ആ അങ്ങനാ അത്
ചെയ്താ പിറ്റേ ദിവസം
അവിടെന്ന് പോയി അങ്ങനെ ഞാൻ തേർഡ് ഫ്ലോറിൽെത്തിയപ്പം ഇണ്ട് വീണു ഈ സൗണ്ട് ടിക് ടിക് ടിക് എനുള്ള പക്ഷെ ആ സൗണ്ട് എന്താന്ന് വെച്ചാല് ഞങ്ങളെ പുറത്ത് വേറെ ബിൽഡിങ്ങിന്റെ പണി നട
പണി ആഹ്
അപ്പോ ആ സൗണ്ട് അതാണ് പക്ഷെ മറ്റേ സൗണ്ട് എവിടുന്നാന് അറിയില്ല
ആ ചെലപ്പോ അതന്നെയാവും തോന്നിയതാ ചിലപ്പോ
ആഹ് എന്താന്ന് അറിയില്ല ഞാൻ ഒരു മൂന്നാല് തവണ കേട്ട്
ആഹ് നൈറ്റ് പണി നടക്ക് ഇണ്ടാവും ബിൽഡിങ്ങിന്റെ അതാവും ആഹ് അവിടെ ആൾക്കാരൊക്കെ ഇണ്ടാവും
ആ ഞാന് പിന്നെ ആ പെണ്ണിന് അങ്ങനെ ഒരു സൈ ക്കോത്തരം പോലെ കണ്ടല്ലോ എനിക്ക് അതും ഈ സൗണ്ടും കൂടി പെട്ടെന്ന് കേ പ്പോ കണക് ചെയ്തപോ പേടിയന്ന് ഉം അങ്ങനെ പിന്നെ നമ്മള് ഒറ്റക്കല്ലേ അതാണ് ഒരാളു ഇണ്ട കെഴപ്പം ആ
നതാ
ആഹ് അതാണ്
അത അപ്പുറത്ത് പണി നടുക്കുന്നതിന്റെ സൗണ്ട് ഒക്കെയ ആവും
ആഹ് അങ്ങനെ എന്തെ ആയിരിക്കും ഉം അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങള് അവിടെ കെടന്ന് പുലർച്ച ഓര് ആദ്യം പറഞ്ഞത് എഴെഅബിന്റെ ട്രെയിന് പോയി അപ്പൊ പിന്നെ ഉള്ളൊണ്ട് ആറ് മണിയുടെ ട്രെയിനി ഞങ്ങൾ എല്ലാവരും കൂടി വന്നു ഉം ആറ് മണിന്റെ ട്രെയിനിന് വരുമ്പോ ആണെങ്കില് ഏഹ് പാലക്കാടൊക്കെ കഴിഞ്ഞ് ഷൊർണ്ണൂർ എത്താനൊക്കാ ആ കുമ്പോ കൊറെേ മ അയലുണ്ട് ഏത് മോളെ ക്ലൈമറ്റ് നല്ല മയക്കാറൊക്കെ വന്നിട്ട് അഡാറ് ക്ലൈമറ്റ് ഉം എവിടെ ട്രെയിനിലോ
ആഹ്
ഏയ് അങ്ങനെ തിരക്കൊന്നും ഇല്ലയ്നി ഉം പിന്നെ പാലക്കാടിന് ശേഷം കൊറച്ച ഇങ്ങോട്ട് കുറച്ച് കുറച്ച് തെര കക്കായി വന്നു ഉം പിന്നെ ഈ നിന്റെ എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിനു
എക്സമ് ഒന്നും കൊഴപ്പുണ്ടായില്ല പിന്നെ ആ എന്താണ് ഫാർമക്കോളജീന്റെ ഇത് സാറ് ഇറേണലന്റെ സ്റ്റാ സാറ് അത്ത്തിരിരി ഇതായിരുന്നു പക്ഷെ കൊഴപ്പില്ല
അയ് ശരി ആഹ് ഉം പിന്നെ നിങ്ങൾക്ക് സ്റ്റാറ്റിക്ക് എക്സ്റ്റേർണൽ ആയിട്ട് വന്ന ടീച്ചർ ആ പോലെ ഇന്ന് ജൂനിയേഴ്സിന് സ്റ്റാറ്റി എടുക്കാൻ വന്ന് രാവില ഉം ഏഹ് നമ്മള കൂടെ ഉള്ളരു കുട്ടി പറഞ്ഞതാണ് ഉം
അ അതെ കഴിഞ്ഞ പ്രാവശ്യ ഞങ്ങക്കും ആ നമുക്ക് ആ കോളേജിൽ തന്നെ സാറായിരുന്നു ലോക്ക് ആഹ് അപ്പ അവ ക്ക് ആ സാറുണ്ടാവില്ല ആയിരിക്കും അതെങ്ങനെയോ
ആഹ് സാറെ എടുത്ത് ഒന്നും മനസ്സിലാവല്ലേ വെറുതെ പോയി അത് ക നമ്മളൊക്കെ ഇങ്ങനെ
ആഹ്
ഫേസ്റ്റാറ്റിയ ഒന്നും അറിയാനല്ലായിയിപ്പോയത് അതിനേക്കാൾ നല്ലത് നമ്മളെ സീനിയേഴസ് ഫിസിക്സ് എടുക്കാന്നുണ്ട്
ആഹ്
ഏഹ്
ആഹ് അത് പിന്നെടുത്ത പറഞ്ഞിട്ടുണ്ട്
ഉം ഇനിപ്പോ നോട്സ് ഒക്കെ എഴുതി
ആഹ് ഇല്ല ഇറ്റേണ് അയിന് പഠിക്കണ്ടേ എന്ത് പോഷൻസ് താന്നെങ്കി ആ പോഷൻസ് മാത്രം പോ നോക്കായിരുന്നു അല്ലെങ്കിൽ ഇപ്പ എന്തെന്ന് വെച്ചിട്ട് പഠിക്കാന്
ആ പോഷൻസ് ഫസ്റ്റ് ഞാൻ പറഞ്ഞത് കേട്ടത് ഏഹ് നമ്മള് പറയുന്ന പോഷൻസ് ആണ്ന്ന് മീൻസ് നമ്മള് പറയുന്ന ടോപ്പിക്ക്യ്ക്കും പക്ഷെ ക്വസ്റ്റ്യൻസ് വേറെ ആഹ് ആ നമുക്കിപ്പോ ഫസ്റ്റ് ഇള്ള എടുന്ന് അറിയാന് എ ആർ ഡി എസ് ആസ്മ ന്യൂമോണിയ സി ഒ പി ഡി എഫ് എല്ലേ
എയർവേ ഡിസീസസും കാര്യങ്ങളും എല്ലാം ആഹ്
ആഹ് അതെ അപ്പൊ അത് കൊടുക്കാന്ന് വിചാരിക്കുന്നു എല്ലാരും കൂടി എല്ലാവർക്കും ഒക്കെയ ഉള്ള ഇത് കൊടുക്കാന്നൊക്കാണ് കശൂരി പറഞ്ഞത് പിന്നെ സെക്കൻഡ് പേപ്പർ സെക്കൻഡ് പേപ്പറും തേർഡ് പേപ്പറും ഒന്നും ഒന്നും അറിയില്ല
സെക്കൻഡ് പേപ്പർ അന്ന് എന്തൊക്കെയോ എടുത്തിരുന്നു മാം പക്ഷെ ഫുള്ളായിട്ട് ഒന്നും അറിയില്ല ആഹ് നോട്ട്സ് ഒന്നും ഇല്ല നോട്ട്സ് ഒക്കെ എടു
ഞാന് കൊറച്ച് നോട്ട്സ് ഒക്കെ എഴുതി ഫസ്റ്റ് പേപ്പർ ഉം
ഫസ്റ്റ് പേപ്പർ എന്തേിലുണ്ട് ആഹ് പിന്നെ ഫോർത്തും എന്റെല് ഉണ്ട് തേർഡും കുറച്ചൊക്കെുണ്ട് സെക്കൻഡ് ആണ് ഇല്ലാത്തത്
സെക്കൻ് ഞാൻ കൊറച്ച് എഴുതി ഒ ടോപ്പിക്കോ രണ്ടേ അങ്ങനെ എന്തോ എയ്തെള്ളോ ഉം ഉം വേറെന്താണ്
ഏഹ് വേറെന്ത് ഇന്ന നോട്സ് ഒക്കെ എ
വേറെ നല്ലതന്നെയാണ്
ഉള്ളോട്ട് എന്തലുള്ളവലോട്ടൊക്കെ ഉണ്ടെങ്കി അയച്ചായോ പിന്നെ എനിക്കത് നോക്ക ഇപ്പോ നീ എഴുതിന്ന് പറഞ്ഞ പോലെ നോട്ട് ഉണ്ടെങ്കി അയച്ചരുന്നോ മതി നോക്കാന്
ആഹ് ആ ആയി
പിന്നെ അന്നും കുറേസോ നോട്ട് സാറ് തന്നു പക്ഷെതും പഠിച്ചി തല നിൽക്കണല്ല ഭയങ്കരം കൊറേണ്ടകത്ത്
സാറെന്തിന് വേടിച്ചന്ന്
ഫസ്റ്റ് പേപ്പറ്ല് സാറ്നോട്ട് തന്ന്ണ്ടായിര്ന്നിലേ
ഏഹ് സാറ് ഗ്രൂപ്പിലയക്ക്ന്നതാ
ആഹ് നമ്മളന്റെെതി ട്ത്ത്ണ്ടായിര്ന്നല്ലോ കൊറേ പക്ഷെ എങ്കി അത് വലിച്ച് വാരി കൊറേള്ളപോലെ അഅ് മണ് അഒക്കെയണ് ക്ക്ണില്യ അങ്ങനെ പഠിച്ചിട്ടിര്ന്ന് നോക്കിയാര്ന്നു അതൊക്കേ
ക്ക് നമക്ക് നല്ല നോട്ട്സ് കിട്ടും ഉം പക്ഷെ സാറ്ന് നോട്ട്ല് എന്തൊക്കെ വാണംന്ന്ള്ളത് ത് ഇക്ലൂഡാണ് ഉം ചാറ്റ്ജിറ്റിപി ചെലപ്പോ ആവശ്യ ഇല്യാത്തതും ഉണ്ടാവും
ആഹ് ഇതാവോണ്ട് പിന്നെ അത് വെച്ചിട്ട് പ കംമ്പയറൈതിട്ട് നോട്സ് ഇണ്ടാക്കണം ഇനി
ആഹ് അതന്നെ സാറ് സെക്കൻഡ് ഇയർല് ഡിസ്റ്റിങ്ഷൻ വാങ്ങിന്നൊക്കെല്ലേ പർണത്
ഉം
ഉം ഉം നല്ല നോട്ട്സായ്രിക്കും മേബി ഉം ഇന്ന്ട്ടെന്താണ്
പിന്നെന്ത്
പഠിക്കാം പോണോന്ന്
പഠിക്കണം മെെന് ഇഞ്ഞ് ഇപ്പോ ഇന്റേണല് കഴിഞ്ഞ് ഇഞ്ഞ്പ്പോ ഫസ് ഇന്റേണല് സെക്കൻഡും വേഗം വരും തേർഡും വരും പിന്നെ അപ്പൾക്കിന് മെയിൻ എക്സാമും വരും
ആഹ് അതന്നെ ചെലപ്പോ തേടിന് ടൈംമെൻ ന്ണ്ടാവൂല അപ്പഴ്ത്തെ സ്റ്റഡിലീവ് ഒക്കെ ആവൂലേ ഉം ഇഞ്ഞ്ഇപ്പോ ഓഗസ്റ്റില് ഓണത്തിന്റെ വെക്കേഷൻ ഇണ്ടാവും
ആഹ് ഇൻ ഇതിപ്പെന്നേ ഇന്റേണലന്നെ അവര് വെക്ക്ണത് വെറ്തെ പേര്ന് ഒന്ന് വെക്
പേര്ന് വെക്കാതന്നെ ശരിയാ ഉം അ ഈ ഈ മാസം ഇന്റേർണൽ ന്നു പറ്ഞ്ഞ് അങ്ങനെ കയിഞ്ഞ് അട്ത്ത മാസം ഓണം അതുഇതൊക്കായിറ്റ് അ ഒ ഏഹ് ഓണം കൊണ്ടോയി ആഹ് സെപ്റ്റംബറ് പിന്നെ പൂജേ ദീപാവലിയെക്കെ എപ്പളാണ് ആഹ് ഒര് ടൈമിലൊക് ക്കല്ലേ ഉം അതങ്ങനെ കയി
പിന്നെ ഒക്ടോബറ്ല് എക്സാമ്ന്റെ ടൈം ആയിസ് തടി ലീവും കാര്യങ്ങളും ആയി
നവംമ്പർലാഎക്സാമ്
നവംമ്പർ ഫസ്റ്റില് എക്സാമ് വരും
അതന്നെ ശരിക്ക്ഇപ്പൊ സെക്കൻഡ് ഇൻഡേണലൊക്കെ വെ പണിടെ ടൈമായി വേറെന്താ
വേറെന്ത് ഇഞ്ഞ്പ്പോ
ആഹ്
ക്കണം ഫുഡൈച്ചിട്ട് വെരാ അവരൊക്കെ വെയിറ്റ്യ്യാണ് കഴിച്ചിട്ട് വരാം ഓ അല്ല ഞാകൊണ്ടന്ന്ട്ട്ണ്ട് അപ്പൊ കയിക്കട്ടെ
മെസേജാണ് ആഹ്
അല്ലാരും കുളിയെല്ലാം കയിഞ്ഞ് ഒക്കെ ശെരിയായി വീട്ടിക്ക് വിളിച്ചോ ഒക്കെ ഇരിക്കിയാണ് ഇനി ഞാൻ പോയി ഫുഡൈച്ചിട്ട് വെരാ
ആഹ് ആഹ് ഓക്കെ
ആഹ് ശരി
ശെരി